ഹലോ ആഹ്
എന്തരെക്കായിരുന്നു
ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഇരിക്ക
ആണല്ലേ ഇല്ല കഴിച്ചില്ല കഴിക്കണം
ആഹ്
കഴിക്കാനുള്ള സമയാവുന്നേ ഉള്ളു
ആഹ്
എന്തായി സ്കൂളൊക്കെ തുറന്നില്ലേ
സ്കൂളൊക്കെ തുറന്നു പിള്ളേരെല്ലാം സ്കൂളിൽ പോയി വന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞു പുസ്തകങ്ങളെക്കെ കിട്ടി എല്ലാ വെക്കേഷനെന്താ ക്കേഷൻ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി അടിച്ച് പൊളിച്ചു
ആണ്ല്ലെ
ഉം
ടി പൊളിആര്ന്നെ എല്ലാ വെ ക്കേഷ്ന് ഇങ്ങനെ പോകാറുണ്ടോ പൊറത്ത് പിള്ളേരെക്കെ കൂട്ടിട്ട് ഫാമിലി ആയിട്ട് പോകാറു
ഓ പോകാറുണ്ട് പോകാറുണ്ട് മ്
പോകാന് ഇഷ്ടം
ദൂര ദൂര സ്ഥലങ്ങളിൽ പോവും
ആ ഇപ്പം ഓരോ സ്ഥലത്ത് ഇക്കൊല്ലം പോവ് അടു വല്ലോം അങ്ങനെയാണോ ആ രസാണ് നമ്മളെ മന്ഷ്യ ജീവിതത്തിലെ ഏറ്റവും എന്താപറയുക അറിവും അനുഭക്കെ വർദ്ധിപ്പിക്കുന്ന ഏറ്റവും നല്ല മാർഗ ങ്ങൾ ഒന്നാണ് യാത്രാന്ന് പറയുന്നത്.
അതെ
പുതിയ സ്ഥലങ്ങള് കാണാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും
പരമാവധി എൻജോയ് ചെയ്യുവ
അതെ ജീവിത്തില് യാത്രന്ന പറയുമ്പം വളരെ ഇമ്പോർട്ടന്റായിട്ടുള്ള കാര്യാണ് യാത്ര നമു ക്ക് കൂടുതലൊന്ന് സങ്കടം പെട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് എവിടെയങ്കിലുവോന്നു പോയിട്ടുണ്ടെങ്കിൽ ന മ്മനസ്സിന് ഒരുപാട് സുഖം നൽ കുന്ന ഒരു കാര്യാണ്. പുതിയ പുതിയ ആൾ
പരിചയപെ അ ആ എല്ലാം കാണാൻ നമ്മുക്ക് അതെ പറ്റും അതെ പിള്ളേർക്കാണെലും കൂടുതൽ കാര്യളെ പറ്റി പഠിക്കാനും കാണാനും ഇക്കെ നല്ലെയൊരു
ഇപ്പൊക്കെ യാത്രക്കെ ചെയ്യാന് ഇപ്പ ഒരുപാട് ടൂർ പാക്കേജ്കള്
ആ ഉണ്ട് ഉണ്ട്
അതെ ഒരുപാട് എ അങ്ങനത്തെ ഒരുപാട് ഇങ്ങനെ കൊറഞ്ഞ പൈസക്ക് ഇന്ന സ്ഥലത്ത്ന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലി ട്രിപ്പൊക്കെ ആയിട്ട് വണ്ടി എല്ലാ ഫുഡും എല്ലാകാര്യങ്ങളും അവര് ചെയ്ത് തരുല്ലോ. ചെറിയൊരു ഫാമിലി ആയിട്ട് പോകു ന്ന നല്ലതാല്ലെ?
അതെ അതെ ഫാമിലി ആയിട്ട് പോണം അത രസം
ആണല്ലേ പക്ഷെ എനിക്ക് കൂടുതല് ഫ്രണ്ട്സുമായിട്ട് പൊറ ത്തു പോകനാ ഇഷ്ടം അതെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് പറയുമ്പോൾ നമുക്കവിടെ ഒരു ഒരു ഒരു സ്റ്റോപ്പ് ചെയ്യേണ്ടി വരു അവര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പ
ചെയ്യാൻ പറ്റില്ല ഫ്രണ്ട്സാകുമ്പോ അത് കൊഴപ്പമില്ല എല്ലാരും കൂടി ആവുമ്പം അടിച്ചു പൊളിക്കൂലേ ഉം
റ്റും നമക്ക് അവിടെ പോണെങ്കിൽ അവിടെ പോവാം ഇവിടെ പോണെങ്കിൽ ഇവടെ പോവാം പക്ഷെ പേരൻസും കൂടി ഉണ്ട്ന്ന്ണ്ടെങ്കില് ലിമിറ്റ് ഇണ്ടാവും ആ ലിമിറ്റ് കവറെയ്ത്
അത അതെ
അവര് പിന്നെ അവരുടെ താളത്തിനന്നുസരിച്ച് അങ്ങനെ ഒരു ആ ഒരു ലെവലിൽ അവര് ചിന്തിച്ച ഇതാക്കുന്നത് പക്ഷെ നമ്മള് ഫ്രണ്ട്സുകാരാവുമ്പോ എല്ലാവരും ഒരേ തലത്തില് ചിന്തിച്ച്
ആ പരമാവധി എൻജോയ് ചെയ്ത് പോകാം
അതെ അതെ ഫാമിലി ആയ്റ്റ് ഇഷ്ടല്ലാന്നല്ലാട്ടോ ഇഷ്ടാണ് പക്ഷെ കൂടുതൽ എനിക്ക് ഫ്രണ്ട്സു ആയിട്ട് പുറത്തു പോവാനാ ഇഷ്ടം അതെ എനിക്കിഷ്ടാണ് കൂടുതൽ ആൾക്കാരൊക്കെ യാത്രയിലൂടെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടാനും ഇപ്പ നമ്മളിപ്പ കേരളത്തിന് പൊർ ത്ത് പോണം എന്നുണ്ടെങ്കില് നമ്മുടെ സംസ്കാരം ഒന്നും അല്ലല്ലോ മറ്റ് സംസ്ഥാനങ്ങളില് അതൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും പിന്നെ ഇപ്പ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈ ഫാമിലി ആയിട്ട് പോകുമ്പോ കു പിന്നെ അതു അല്ല അവർക്ക് ഇപ്പ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടല്ലോ ഇപ്പീ ചരിത്രപരമായിട്ട് ള്ള സ്ഥലങ്ങളും സ്മാരകങ്ങളും അങ്ങനത്തെക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ കുട്ടികൾക്ക് നമ്മളൊക്കെ പറഞ്ഞും കാണിച്ചൊക്കെ കൊടുക്കുമ്പൊ പിന്നീട് അവർക്ക് പഠിക്കാന് ആയിട്ട് ഈ ഒരു
ഇ ആ കണ്ടത് കൊണ്ട് ഒരു ഓർമ്മയും വരും പെട്ടെന്ന് ഉം എളുപ്പാവും ആഹ്
കേ ട്ടറിവിനേക്കാട്ടിം നല്ലത് ന്ന് വെച്ചിണ്ടെങ്കിൽ നമ്മള് കണ്ണ്
കണ്ട് ആ അതെ ഉം
അപ്പ അങ്ങനെ നമുക്ക് ആ ഒരു എ പഠന ബാ പഠനപരമായിട്ടുള്ള ഒരു
ഉം കാര്യങ്ങൾക്ക് ആ ഉം അതെ
ക്ക്ക്കെ യാത്ര പോകുന്നത് നല്ലതാണ് കാരണംന്ന് ച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ നൂറ്റിയാറ്ന്ന് പറയുന്നേല് നമുക്ക് ഈ രണ്ട് മാസാണ് വെക്കേഷൻ കിട്ടുന്നത് വെറും അറുപത് ദിവസാണ് വെക്കേഷൻ പിള്ളേരു ആയിട്ട് കിട്ടുന്നത് ഇപ്പ വർഷത്തില് ഇതേപോലെ എടയ്ക്ക ഇങ്ങനെ യാത്രകള് ചെല്ലുമ്പ നമ്മുടെ ജോലിയിൽ നിന്നും നമുക്കൊരു ഭാരം കൊറഞ്ഞു കിട്ടും അല്ലെ നമ്മളെ തിരക്കുകളും ജോലി ഭാരവും കുട്ടികളാണെങ്കിൽ പഠന സമ്മർദ്ദം ഒക്കെ മാറിക്കിട്ടാൻ ഈ യാ
അപ്പം മനസ്സൊന്ന് ഫ്രീ ആവോല്ലോ ഊം
പിന്നെ ഈ പുസ്തക ഇത്തിരിയൊക്കെ വായിക്കുന്നേക്കാട്ടീം നല്ല നമ്മൾ സ്ഥലത്ത് നേരിട്ട് കാണുമ്പോഴേ നമുക്ക് നല്ല കൂടുതലും മനോഹ അ കാരണം വായിക്കുന്ന പോലെയല്ലല്ലോ നമ്മള് കാണണ നമ്മള നമ്മള ഇതിലൂടെയുള്ള ഒരു കാഴ്ചാന്ന് പറയുന്നത്
ആതെ
പിന്നെ പുറത്തു പോ
ഉം
ഭക്ഷണ രീതികളും മാറി എന്താ പറയാ നമ്മൾ ഇവിടുത്തെ മൂന്നു നേരം ചോറ്ന്നുള്ളത് പുറത്തൊക്കെ പോയ ചോറ് കിട്ടണം എന്നില്ല
ആ വേറെ വ ആ അതെ പക്ഷെ നമ്മൾ പൊറത്ത് പോയി കഴിഞ്ഞാൽ നമ്മക്ക് ആ ഫുഡ് പിടിക്കുവോ പിന്നെ
അല്ല അതിനോട് നമ്മള് എണ
എണങ്ങി വേ ഉം തീർച്ചയായും ആ
അപ്പം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ അ അങ്ങനെ അങ്ങനെ പുതിയ പുതിയ പലേ പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും ഇപ്പ ഈ കുട്ടികളാണെന്നുണ്ടെങ്കില് ഈ കേരളം വിട്ട് പൊറത്തു പോയി പഠിക്കുന്ന സമയത്തക്കെ ഇവര് മൊത്തം ചോറും ഭക്ഷണക്കെ നല്ല നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നല്ലല്ലേ പത്ത്മൂന്ന് കുട്ടികൾക്ക് കിട്ടാ അപ്പൊ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പോകുമ്പോ എന്താണ് ഈ ഭക്ഷണം അവര് അഡ്ജസ്റ്റ് ചെയ്തു ഓട്ടോമാറ്റിക്കലിഅത് അങ്ങനെ ആവും പിന്നെ മെയിനായിട്ട് ഇപ്പഴത്തെ കുട്ടികൾന്ന്ച്ചിട്ടുണ്ടെങ്കിലും പൊറത്തു പോകുന്നത് പഠിക്കുന്നത് മാത്രല്ല വീട്ടുകാരിൽ നിന്ന് വിട്ട് നിന്ന് ഉം പുതിയ പുതിയ കാര്യങ്ങളൊ കാണാനും ആൾക്കാരെ പരിചയപ്പെടാനും പിന്നെ ഈ ഇപ്പം പഠിത്തത്തിന് കൊടുക്കുന്ന പാർടൈയിം ആയിട്ട് ട്ട് ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നാണ്
ഉം ഉം
ഇപ്പഴത്തെ പിള്ളേർക്ക് അങ്ങനെയാണ് നോക്കുന്നത്
ആ അതെ അതെ
പുതിയ പുതിതൊക്കെ നല്ല നല്ല ബന്ധങ്ങളൊക്കെ കിട്ടും കേട്ടോ നമുക്ക് പല സ്ഥലത്തും ഇപ്പൊ ട്രെയിൻ യാത്രയാകുമ്പോൾ ട്രെയിൻ കമ്പാർട്ട്മെന്റ്ന്ന് തന്നെ ചിലപ്പോ ഒരു ദിവസത്തില് നീണ്ടു നിൽക്കുന്ന യാത്രയൊക്കെ ആണെങ്കിലേ ചിലപ്പോ ആ ബസ്സിലുള്ള ആ ട്രെയിനിലുള്ള ആൾക്കാരൊക്കെ നമ്മള് പരി ചയപ്പെട്ട് നമ്മള് നല്ല സൗഹൃദങ്ങൾ കിട്ടും.
ആഹ
അല്ലെ അതുപോലെ ഇപ്പൊ ഒരു ബസ്സിലാണെങ്കിലും അടുത്തിരിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുവല്ലോ.
ആ അതെ.
അങ്ങനെ പരിചയാവും
ഉം.
ഒരുപാട് ഓർമ്മകള് നമുക്ക് കുറെ നാള് കഴിയുമ്പോം പ്രത്യേകിച്ച് ഈ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെക്കുമ്പോഴും അത് ഓർത്ത് വെക്കാനും ആ സമയത്ത് നമുക്കൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കിട്ടുമല്ലോ നമ്മുടെ ഇന്ന സ്ഥലത്തൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോ
പിക്കുമ്പോൾ വല്ലാത്തയൊരു
അതെ.
ഉം.
എുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇപ്പം എവിടെ ഇപ്പോ റിസോർട്ടും കാര്യങ്ങളും ഇല്ലാത്തത് കാരണം അത്രത്തോളം ഹ എഹ് ആ വിനോദ സ സഞ്ചാരികൾ എത്തിച്ചേ
ഉം.
ഇപ്പം പുറത്ത് നമ്മള ഇവിടെയൊക്കെ ഇല്ലാത്തേ ഉള്ളൂ അ മീൻസ് വയനാട്ടിലന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വയനാട് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളെ കൂടുതൽ ആൾക്കാര് ചെല്ലുന്നുന്നത് കാരണം വെച്ചിട്ടണ്ടെങ്കിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഈ രണ്ട് ജില്ലയിലാണല്ലോ കൂടുതലുള്ളത് അപ്പൊ ആ ഒരു കാലാവസ് നോട് മനുഷ്യമാര് ആൾ ആൾക്കാര് പെട്ടെന്ന് സ്യൂട്ടാവും.
ഉം.
അപ്പൊ അതുകൊണ്ട് ഒരുപാട് റിസോർട്ടുകളൊക്കെ എന്തോരോ റിസോർട്ടുകളാണ് മുട്ടിനു മുട്ടിന് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ
ഉണ്ട് ആ അതെ ഉണ്ട് ഉണ്ട് ടൂറിസ്റ്റുകൾ എന്തൂരാല്ലെ വരുന്ന്
നല്ല രീതിക്ക് ജീവിച്ച് പോകു റിസോർട്ടക്കെതാക്ക
ആഹ
ജീവിച്ചു വന്ന കുറെേ അവസരങ്ങളും വരും മാനോം തൊഴിലും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ
ആഹ ആഹ.
ആഹ്
പിന്നെ ഇങ്ങെനെ
ഉം പിന്നെ അങ്ങനെ ഏ യാ പറയ്മ്പോ ശരിക്കിനും മനുഷ്യന്റെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന വരുന്ന ഒരു കാര്യം തന്നെയാണ്.
ആഹ് അതെ യാത്ര ചെയ്താൽ എല്ലാം മറന്നുല്ലേ. കൊറെ നാ കൊറെ യാത്ര ചെയ്യുന്ന ദിവസം എല്ലാം മൈൻഡ്. ഫ്രീ ആവുന്നു ഒന്നിനെ പറ്റി ചിന്തിക്കണ്ട എല്ലാം നല്ല ഹാപ്പി ആയി പോവതെ, ദിവസം നമ്മുടെ മൈൻഡ് ഫ്രീ ആവും. വളരെ ശരിയാണ് എല്ലാരുമായിട്ട് ഇടപെടുമ്പോ.
അതു ശരിക്കിന് പുറത്തുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് എന്ന്. ഔട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യ വിട്ട് കഴിയുമ്പോ ബാക്കിയുള്ള ആൾക്കാർ ഇവർക്ക് ആറുമാസം. ഇപ്പൊ ജോലി ചെയ്യും ആറു മാസം ട്രിപ്പാ. അങ്ങനെയാണ് അവരുടെ ജീവിതരീതി എന്ന് പറയുന്നത്, നമ്മളാണ് ഇങ്ങനെ പൈസക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആൾക്കാരും.
ടൈം അല്ലെ അധ്വാനം മാത്രം.
എന്നും ജീവിക്കണം അത് മേടിക്കണം ഇത് മേടിക്കണം പക്ഷേ. റ്റ് അവറെയെന്ന് വച്ചിട്ടുണ്ടെങ്കില് ഈ ഔ. പുറമേക്കാരൻ അല്ലെങ്കിൽ അവര് ആറുമാസം ജോലി ചെയ്യും എന്നിട്ട് ആറ് മാസം സാലറി കൊണ്ട് ഈ യ്യു- എന്തു ചെയ്യും-
ആഹ് ട്രിപ്പാണാ-
അങ്ങനെയാണവര്- അവര്പ്പോ ഒറ്റക്കാണെങ്കിലും വീട്ട്ല് - രണ്ടാളാണ് വേണ്ടില എങ്ങനെയാണെന്നുണ്ടെങ്കിലും- അവര അവരെ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കും ആരെ അത് ഓ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ആരെ ഇതാക്കുന്നില്ല- അങ്ങനത്തെ ഒരു കൾച്ചറാണല്ലോ?
ആഹ് -
അത് മാത്രമേള്ളൂ- ആഹ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാര്-
ഉം മ്-
പിള്ളേരെ അങ്ങനെ നമ്മള് ചെറുപ്പത്തി തന്നെ അങ്ങനെ കൊണ്ട് നടക്കണം എല്ലാരെയ അങ്ങനെ കാണിക്കണം-
ഉം ഹം
എത്ര നാള് ജീവിച്ചിരിക്കും എങ്ങനെ-
അതെ അത് ശെരിയാ ആ അതറിയത്തില്ല അതെ അത് സത്യം ഉം പക്ഷെ മക്കള് ഒക്കാണേലും ഉം ഉം ഉം ഉം
അങ്ങനെയാണ്
ഉം
അപ്പൊ യാത്രകൾ ഇനി ചെയ്യ പിള്ളേർ ക്കെ നമ്മൾ മാക്സിമം ചെയ്യ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കത്തിക
ഉം
അപ്പ അവരെന്ത ചെയ്യും അവര അവരെ ഭാവിയിലും അവര അവരെ കുട്ടികളോടും
അത് നമ്മൾ ചെയ്ത പോലെന്നത് തന്നെ അവത് ചെയ്യും ഉ പാടായ അത് ശരിയാ ചെറുപ്പത്തിലെ ചെറുപ്പത്തിലെ കൊണ്ട കൊണ്ട പോന്നതണല്ലോ പിന്നീട് വലിപ്പയാലും ചെറുപ്പത്തിലെ കൊണ്ട കാണിക്കുന്നതാണല്ലോ വലിപ്പത്തിലേക്ക് അത് ഓർമ്മയാവുന്നു ഓർമ്മേനി എത്തുന്നത്
അതെ
സത്യ തന്നെ നമ്മള് ചെറുപ്പത്തിൽ എന്ത് ചെയ്തോ അതാണ് വലുപ്പത്തിലേക്ക് നമുക്ക്തൊക്ക നല്ല ഓർമേയില് നക്കും എല്ലാ സംഭവങ്ങളും
എന്തായാലും നല്ല നല്ല യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ
ഉം ഓക്കെ